ഹലോ ആഹ് കേക്കുന്നുണ്ടോ?
കേ ആഹ് കേൾക്കാം ആഹ് കേൾ കേൾക്കാം.
ആഹ്, എന്തൊക്കെ വിശേഷം?
എന്തൊക്യാ ശേഷം?
ഭക്ഷണം കഴിച്ചോ?
ആഹ് ഭക്ഷണൊക്കെ കഴിച്ചു ചായ കുടി ക്കാൻ സമയായി കുഞ്ഞു വന്നു കുഞ്ഞിനെ വിളിക്കാൻ പോയ്ക്കയിരുന്നു കുഞ്ഞു വന്നു. നാളുമായിട്ട് വീട്ടിലേക്ക് നടന്നു പോകുന്നു.
അതെയോ ഇനി കുട്ടിക്ക് വൈകുന്നേരം വന്ന എന്താ കൊട് ചോറാ?
വൈകുന്നേരം ചോറ് ചെലെ ദിവസങ്ങളിൽ ചോറ് കൊടുക്കും ചിലപ്പോ ചായയും രാവിൽത്തെ ദോശയുടെയോ അപ്പത്തിൻഡോ വല്ല മാവോ ണ്ടെങ്കിൽ അത് ഇണ്ടാക്കി കൊടുക്കും.
അതെയോ, ഏ ആൺകുട്ടിയാണോ?
മോളാണ് മോള്.
അതെ
ഉം പിന്നെ അവിടെ എന്തൊക്കെയാ ചായകൂടി
ആഹ് ഇപ്പൊ ഭക്ഷണം ഇന്ന് ലൈറ്റ് ആയിട്ടായിരുന്നു കഴിച്ചത് അപ്പൊ ഇനിപ്പോ ചായ ഒരു മയ്രിപിന്റെ ഒരു ആറ് മണിയായൊര് സമയൊക്കെ ആവും അവിടെ എങ്ങനെ മഴൊക്കെ ഉണ്ടോ?
ഓ ഇപ്പൊ ഇത്തിരി വെയില് വെയില് പോകും വരും പോകും വരും തുണി എടുത്തിടും പിന്നെ
ആഹ്, ഇതന്നെ അവസ്ഥ അതന്നെ നോക്കി നിക്കേണ്ടി വരൂല്ലേ മയ പെയ്താ നൻഞ്ഞൊവല്ലോ എങ്ങനെയോ ഉണക്കി കൊണ്ടുവരുന്നതായിരിക്കല്ലോ
ആഹ് മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇത് തന്നെണ് തുണി കുഞ്ഞുങ്ങളും കൂടെ ഉള്ളത് കൊണ്ട് ആഹ് കൊറച്ച് നടന്ന് കേറി പോവാൻ വേണ്ടിണ്ട്
അതെ അപ്പോ ഒറ്റക്ക് അപ്പൊ നിങ്ങൾ ക്ലാസ് വിടുന്നത് എങ്ങനെ എന്നും ഒരേ സമയത്തായിരിക്കും വിട
ഇല്ല അവര് ലൊക്കേഷൻ വിടും നമ്മുടെ ഇവിടെ എത്തുന്നന് ഒരു രണ്ട് മിനിറ്റ് മുമ്പ് അവർ വിളിക്കും പെട്ടെന്ന് കേറി നൽക്കാനുള്ള ദൂരമേ ഒള്ളൂ
ആഹ് അങ്ങനെ ആവുമ്പ പിന്നെ
ഉം ഉം പെട്ടെന്ന് പോയി വിളിച്ചി ട്ട് വരാ ഉം
പിന്നെ രാത്രിയൊക്കെ എന്താ നിങ്ങള് ഭക്ഷണം ഉണ്ടാക്കല്
എന്തക്കെയ ചായക്ക് കടി വല്ലോ ഒണ്ടോ ആഹ് ആക്കും രാത്രി ഇവിടെ എടുക്കും
ആഹ് ആഹ് നമ്മള ഇവിടെ അങ്ങനെ തന്നെ ഉച്ചക്ക് ഉണ്ടാക്ക തന്നെപ്പഴും തികഞ്ഞിട്ടില്ലെങ്കിലേ നമ്മള് വേറെ ഉണ്ടാക്കുള്ളൂ
ഓഹ്
നിങ്ങൾക്ക് എന്ത നിങ്ങെന്ത വർക്ക് ചെയ്യുന്നുണ്ടോ
ക്കോന്നും ചെയ്യുന്നില്ല ഞാൻ വർക്കൊന്നും ചെയ്യുന്നില്ല വീട്ടില് തന്നെ കുഞ്ഞുള്ളത് കൊണ്ട് ആളുടെ കാര്യം ക്കെ നോക്കി ഇരിക്കലാണ് പതിവ്
അതിന് നേരണ്ടാവൂല്ലേ
അതിനേ ഉള്ളു നേരം
ആഹ്
നിങ്ങളെ വീട്ടിൽ ആാരക്കെയ ഉള്ളേ നിങ്ങക്ക് ഭർത്താവിന്റെ ഉമ്മ അങ്ങനെ ഉണ്ടോ
ആഹ് ഉണ്ട് ഉണ്ട് ഭർത്താവിന്റെ ഉമ്മ ഉണ്ട് ഭർത്താവിന്റെ ചേട്ടനുണ്ട് ഇത്രം പേരുണ്ട് എൻറെ വീട്ടിൽ ഉമ്മാ വാപ്പ ഇത്ത ഇത്താട രണ്ട് മക്കള് ഉണ്ട് ഇപ്പൊ ഇപ്പൊ ഞാൻ എന്റെ വീട്ടി വീട്ടിലുണ്ട് കുഞ്ഞിനെ ഇവിടെ ക്ലാ പഠിക്കാൻ വേണ്ടിട്ടാക്കിയത്
അതെ ആഹ് അപ്പൊ ഒരു വർഷക്കെ നിങ്ങള് അവിടെ തന്നെ ആയിരിക്കുല്ലെ
ആഹ് ഇനി ഒരു വർഷംന്ന്ല്ല ഒരു ആറു മാസം നിന്ന് നോക്കിയിട്ട് അടുത്ത വർഷം തൊട്ട് ആളിനെ സ്കൂളിൽ അവിടെ ആഹ് ഇത് സ്കൂളല്ല ഇത് പ്രൈവറ്റാ ആഹ് ഡേക്കേർ പോലെയുള്ള സംഭവമാണ്
അവിടത്തെ പ്ലേ സ്കൂൾ അപ്പൊ നമക്ക് ആറു മാസംക്കെ വിട്ടു നോക്കിട്ടെ ആള് ഓക്കെ ആവുവാണെന്നുണ്ടെങ്കിൽ ബാക്കി ദിവസവും കൂടെ വിടാം എന്നും പറഞ്ഞായിരിക്കുന്ന ആളത്ര വലിയ ഒക്കെയല്ല ആള് അപ്പം എല്ലാം പഠിക്ക ആഹ് ഹെൽത്ത് ഇഷ്യൂണ്ട് എല്ലാം പഠിക്കാനൊക്കെ ഒരു ഇതുണ്ട്
അങ്ങനെയൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടാല്ലേ
ഉം അതന്നെ ബുദ്ധിമുട്ടു നമുക്ക് ആളുടെ ആവശ്യങ്ങൾ പോലും പറയാൻ പറ്റുന്നില്ല ആക്ക്
ആഹ് ആഹ്
അതാണ് അങ്ങനെന്നായി കിട്ടിയാൽ മതിയായിരുന്നു പഠിത്തവും ഒക്കെ പിന്നെള്ള കാര്യല്ലേ
എങ്ങനെ സംസാരാണോ
ആഹ് സംസാരം ഇപ്പം എന്തെങ്കിലും വേണോങ്കില് ആ മെയിനായി ട്ട് ബാത്റൂമില് പോണ കാര്യമാണ് പറയാത്തതവള്.
അതെയോ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ.
ത്തതു കൊണ്ട് നമ്മള് പാമ്പേഴ്സാ ഉപയോഗിക്കുന്നത്.
ആഹ് ആഹ്
ഓഹ് അതൊക്കെയാണ്‌ ബുദ്ധിമുട്ടായിട്ടുള്ളത്.
അപ്പൊ ഈ ഡോക്ടറ ട്രീറ്റ്മെന്റ് കിട്ടിയ അത് മാറോ?
ഉം, എടുക്കുന്നുണ്ട് ഒരു പരിധി വരെ ആളു ഇങ്ങനെ ഉണ്ടാവുള്ളൂന്ന് പറഞ്ഞു. സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, ഒക്കെ കൊടുക്കുന്നുണ്ട് എല്ലാം ഒണ്ട്. ഉം ആള് നടക്കും പക്ഷെ ഓടത്തൊന്നുല്ലാ നടക്കത്തേ ഉള്ളൂ. റ്റാണ്ട് നടക്കും. സ്പീഡ് കൂട്ടി ഓടാനുള്ള ഒരു ശ്രമത്തില് നമ്മുടെ കൈയുടെ സപ്പോർട്ട് കൊണ്ട് ണ്ടെങ്കിൽ ആള് ഓടും
നമുക്ക് അതൊക്കെ കാണുമ്പോ ഒരു വിഷമമായിരിക്കുംല്ലേ.
ആ അതെ അതെ
ഉം ഒരു ബുദ്ധിമുട്ടാണല്ലോ നമുക്ക്.
ഉം
മറ്റേത് നമ്മള എപ്പോഴും കൂടെ വേണ്ടിരുള്ളൂ ഇങ്ങനെ
പിന്നെ ആണാണ്.
ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചാൽ റെഡിയാവേരിക്കും.
ഹോസ്പിറ്റലിൽ കാണിച്ചു കൊണ്ടിരിക്കാണ് ആള് ജനിച്ച ടൈം തൊട്ടേ ആളിനെ കാണിച്ചൊണ്ടിരിക്കാണ്‌.
അ അതും നല്ലൊരു പൈസ ആവലുണ്ടാവൂലെ.
ഉ നമ്മളിപ്പം ഹാ നമ്മടെ സർ ക്കാർ ഹോസ്പിറ്റലാന്ന് പറഞ്ഞാ പോലും യാത്ര കൂലി ആവുന്നുണ്ട്. ആഹ് അങ്ങനെ തന്നെ പിന്നെ അവിടെയും ഉണ്ട്.
നമ്മള് വിചാരിച്ച സമയത്ത് അവരെ നമുക്ക് അവര് സ വിളിക്കുന്ന സമയത്തല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ പ്രൈവറ്റിലാവുമ്പോ അവരേതായാലും നോക്കുവല്ലോ.
പ്രൈവറ്റിലൊന്നും പോയിട്ടില്ല. പ്രൈവറ്റിലൊക്കെ നമ്മൾ പോകുകവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കുടുംബം പണയം വയ്ക്കേണ്ടി വരും. അങ്ങനെയുള്ളൊരു കെട്ടി വെ ക്കെണ്ടിവരും അപ്പോൾ അതിനുള്ളൊരു ഇത് നമുക്ക ഇല്ലാത്തത് കൊണ്ട്. പിന്നേ എല്ലാം ഗവണ്മെന്റ് സർക്കാരിന്റെ ഹോസ്പിറ്റലിൽ തന്നെ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക് ക്കുന്നത്. പക്ഷെ ആക്ക് ആള് ഒക്കെ ആയി വരുന്നുണ്ട്. ഹാ പക്ഷെ ഒരു ദിവസം പോയി കഴിഞ്ഞാല്. ആ ആ ഒരുസ്‌ത് ത്തു ഒരു ദിവസം പോയി ആ ഹോസ്പിറ്റലില് കേറിക്കഴിഞ്ഞാല ആ ഒരുസം പോയി
അതെ ആഹ് അതാണ് പോയി വരുന്ന സമയം ഹോസ് പിന്നെ ഗവൺമെന്റ് ഹോസ് വീട്ടിലാണെങ്കി പിന്നെ പറയേണ്ടി വരൂല്ല. ഇപ്പൊ പൈസള്ള ആളുകളും പൈസ ഇല്ലാത്ത ആളുകളും ഒക്കെ ഗവൺമെന്റ് തന്നെയാണല്ലോ.
ക്കുന്നത് ആ നാ നാണ്.
പൈസ ഉള്ളലൊക്കെ പ്പോ ആദ്യൊക്കെ ആണല്ലോ പണ്ടൊക്കെ ഗവൺമെന്റ് കാണിക്കാറീമ്പോ ഒരു പേടിയാണല്ലോ.
ആഹ് പക്ഷെ ഇപ്പൊ നല്ല നല്ല ഡോക്ടർമാരൊക്കെ ഉണ്ട്.
ആ ഇപ്പൊ നല്ല ട്രെയിനിങ്ങ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ പഠിക്കാൻ വരുന്ന ആൾക്കാരൊക്കെ എല്ലാ ആളുകളെന്നെ
ഉണ്ട് ചില ആൾക്കാരൊക്കെ കയ്യിന്നു അബ ന്ധങ്ങളൊക്കെ പറ്റി അങ്ങനെയൊക്കെ ആവുന്നുണ്ട് ഇപ്പം ഒരു ആശുപത് ത്രിയില്ഒരാൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞൽ പക്ഷെ ആശുപത്രിക്ക് മൊത്തം ആരിക്കല്ലോ പേര് വരുന്നത്.
പേര് വരുന്നത് പറയുകയും ചെയ്യാം അങ്ങനെയാണല്ലോ
ആഹ ആഹ ഹോസ്പിറ്റല അങ്ങനെ ആയിരുന്നുന്ന പറ പറയൂ അല്ലാതെ ആഹ ഒരു വ്യക്തി അങ്ങനെ ആയിരുന്നുന്ന് പറയൂല
ഇല്ല ഇല്ല ഗവൺമെന്റ് അങ്ങനെ ആവുമ്പോ അതിന്റേതായ പൈസ അത ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും കുമ്പോ പൈസ കൊടുത്ത് ചെയ്യുന്നതാണല്ലോ അപ്പൊ അത്ര സമയം എടുക്കൂല അതെയ
അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം
പോയി വരുന്ന യാ ത്ര ആയിരിക്കല്ലേ
യാത്രയണ്ട് യാത്ര തന്നെ രാവിലെ അഞ്ച് മണിക്കൊക്കെ അഞ്ച മണിക്ക് ചിലപ്പോൾ നാല് മണിക്കൊക്കെ എഴുന്നേറ്റ് പോകണമെങ്കിൽ നമുക്കവിടെ പോയിട്ട് ടോക്കൺ എടുത്ത് ഓ പി ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ അതെടുത്ത് വെയിറ്റ് ചെയ്തിരുന്നിട്ട് വേണം
തായിരിക്കൂല്ലേ
ഉം ഉം അവിടെന്ന് വെച്ചാല് ഈ പോകുന്നത് തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിലാ പരിഗണനയൊന്നുംല്ല പക്ഷെ നമ്മള അവിടെ ചെല്ലുമ്പോ നമുക്കൊ കുഴപ്പവും ഇല്ലെന്ന് തോന്നൂടാ ഓരോ കുഞ്ഞുങ്ങളെ കാണുമ്പോഴേ നമ്മുടെ കുഞ്ഞിനൊന്നും ഒരു കുഴപ്പ
ആഹ് നമ്മളെ കാട്ടിലും പ്പോക്കെ ആയിട്ടുള്ള കുട്ടികളായിരിക്കും അവിടെണ്ടാവാ
അവിടെ ചെല്ലുമ്പം നമുക്ക് മനസ്സിലാവന്ന് വെച്ചാ ആഹ അഞ്ചും ആറും വയസ്സായ കുഞ്ഞുങ്ങളെ എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാതെ ഒക്കെ വരുന്നതൊക്കെ കാണുമ്പോഴേ നമ്മ ക്ക് അവരടെ അച്ഛനും അമ്മയും എടുത്താണ് അവരെ കൊണ്ടുവരുന്നത്
ആഹ അപ്പൊ നമ്മൾ വിചാരിക്കും നമുക്ക് അങ്ങനത്തെ അവസ്ഥയൊന്നും ഇല്ലല്ലോന്ന്
ഞമ്മ നമുക്കൊ ഒരു കുഴപ്പവും ഇല്ല അത് തന്നെ
ആഹ
പടച്ചോന് ഇത്രയൊക്കെ ഹയറ തന്ന ഇനി ആക്കി ആപ്പായരുന്നു ഉം അതെ അതെ
ആഹ ഒരുപാട് മാറി ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് മാറ്റം ഇണ്ടലുണ്ടോ
മാറ്റുണ്ട് ആക്ക് മാറ്റുണ്ട്
ആഹ ആഹ അത അങ്ങനെ അങ്ങ് മാറിക്കോളൂ
പക്ഷെ എല്ലാ കു കുഞ്ഞുങ്ങളെയ പോലെല്ല അഞ്ച് വയസ് ആ ഉണ്ടെന്നുണ്ടെങ്കിലും ആക്കൊ ഒരു രണ്ടര വയസ്സിന്റെ വളർച്ച അത്രയൊക്കെ ഉള്ളൂ രണ്ട വയ രണ്ടര വയസ് ഇപ്പ രണ്ട് വയസ്സിലെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ രണ്ട് വാക്ക നേർത്ത് പറയൂ പാട എന്നൊക്കെയല്ലേ ആഹ ആഹ ഒരിതേ ഉള്ളാക്കും ആഹ് സ്കൂളിൽ ആക്കുമ്പം ആവശ്യങ്ങള് പറയളൂ ചായതാ വെള്ളം താ അങ്ങനെയൊക്കെ പറയും പക്ഷെ ഇതുപോല ബാത്റൂമ നോർമൽ സ്കൂളിൽ ചേർത്ത് മതിയന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അതാ കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന സ്കൂൾ എന്ന വച്ചാൽ സ്പെഷ്യൽ സ്കൂൾ അങ്ങന ഒന്നും ചേർക്കരുതെന്ന് പറഞ്ഞു ഞ്ഞവര്
അത ഒരു വിഷമം ആയി ഉണ്ടാവ
സാധാ കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന സ്കൂളിൽ തന്നെ ചേർത്തോളാൻ പറഞ്ഞു അങ്ങനെയാ ഉം
അപ്പൊ കുട്ടിക്ക് ഇപ്പ എന്തായാലും കുഴപ്പ
അതുവല്ലെ അങ്ങനത്തെ സ്കൂളിലൊക്കെ ചേർക്കുവാണെന്നുണ്ടെങ്കിൽ കുഞ്ഞ് പിന്നെ അവരെ യില് പോവോള്ളൂ
ആഹ് ആഹ് അത് ശരിയ ഇതിപ്പോ ഇവര് സാധാ സ്കൂൾ പഠിക്കുന്ന കുട്ടികള് തമ്മിൽ ശ്രമിക്കുവല്ലോ സംസാരിക്കാനൊക്കെ ശ്രമിക്കുവല്ലോ
വിട്ടേക്കുന്നത് കൊണ്ടും
എന്താ ആഹ് അവരത് കണ്ട് ശ്രമിക്കല്ലോ അപ്പൊ നിങ്ങളാണോ പോയി കൂട്ടിക്കൊണ്ടരലും ആക്കി കൊടുക്കലൊക്കെ
അത് തെന്നെ ആഹ് അങ്ങനെയുള്ള കുട്ടികളുടെ കൂട്ടത്തി വിട്ടാമതീന്ന് സ്പീച്ച് തെറാപ്പിക്കൊക്കെ പോവുമ്പം പറഞ്ഞിട്ട്ണ്ട് അങ്ങനെ കുഞ്ഞ്ങ്ങളുടെ കൂട്ടത്തിൽ വിട്ടാൽ മതി അല്ലാണ്ട് സ്പെഷലായിട്ട്‌ ഇടണ്ടൊരു
ആഹ് ഇത് മറ്റേ സ്പെഷ്യലായിട്ടുള്ള സ്കൂളാവുമ്പോ ആഹ് അങ്ങനത്തെ കുട്ടികൾത് കണ്ടു പഠിക്കല്ലോ
ഫ്രീയാ ആഹ് ഇവിടെ നമ്മ നമ്മടെ വീട്ടിന്റെ മേളിലോട്ട് കെറി നിന്ന് കഴിഞ്ഞാവരുടെ വണ്ടി വരും ണ്ടാവും ആയ ഇണ്ടാവും കൊടുത്തു വിടും ആളിനെ കൊടു ത്ത് വിടും ആഹാരോക്കെ കൊടുത്ത് വിടണം അങ്ങനെയല്ലട്ടോ
ആഹ് ആഹ് എന്നാ ഓക്കെ ട്ടോ
ആഹ് ഓക്കെ ക്കെ